ഹലോ
ആഹ് ഇപ്പ കേക്കുന്നുണ്ട്
ആഹ് തെരക്കിലാണോ
ഇല്ല ഇല്ല ഞാന് ഫുഡ് കഴിച്ചിട്ട് വന്നു
ആഹ് ആഹ് എന്തൊരു കട്ടായി കട്ടായി പോന്ന പോലെ
ബ്രേക്ക് ആവുന്നോ വോയിസ്?
ഇപ്പൊ ക്ലിയറായി
ആഹ് ഓക്കെ കൊറവൊണ്ടോ?
ആഹ് ഇപ്പൊ കൊഴപ്പയില്ലടാ ഇപ്പൊ റെഡിയായിരിക്ക്ന്ന് ആ മരുന്നിൻ്റെത് ഡോസ് കഴിയാനുള്ള ടൈം ആയിരിക്കുന്നു പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പൊന്നുമില്ല
അപ്പൊ ഇനി പോകണ്ട
ഇനി ടെസ്റ്റ് ചെയ്യണ്ട ഹോ രക്ഷപ്പെട്ടു ആഹ് അമ്മേ ഞാനെ ഈ അഞ്ചു മാസം കൊണ്ടേ
ആഹ്
കൊറെ കൊറെ ഡോക്ടേഴ്സിന്റെ എടുത്ത് പോയി ഓരോന്നും പറഞ്ഞിട്ട് അയ്യോ ഏതാ
പിസിഓഡി അല്ലല്ലോ പി സി ഒസ് എസ് ആണോ
അത് രണ്ടും അല്ല പി എം ഒ എസാ ആഹ്
ആഹ് ആഹ് അതെന്തായി
ആഹ് അതിന്റേത് എന്താന്ന് വെച്ചാല് ഇതില്ലേ പി സി ഓഡിന്റെ പേര് മാറ്റിയത് ആട്ടോ അത് കണ്ടിരുന്നോ
ഇല്ല
ആഹ് സംഭവം എന്താവേച്ചാല് മറ്റേ സിസ്റ്റിന്റേത് സിൻഡ്രം ആയിട്ട് ആയിട്ടുണ്ടാരുന്നുണ്ടല്ലോ അത് സംഭവം ഓവറിന്ന് മാ അത്രം ഡിപ്പെൻഡറ്റ് ചെയ്തിട്ടുള്ളല്ല പകരം എന്താ ഈ മെറ്റാബോളിക് ആക്ടിവിറ്റീസിനെ ഒക്കെ ഡിപ്പെൻഡറ്റ് ചെയ്തിട്ടുള്ള ഏതാണ്ട് പുതിയ സിഡീസ് വന്നു
ആഹ് ആഹ്
ഉം അപ്പം അത് കൊറെയൊന്നും ആരെ അസെപ്റ്റ് ചെയ്തില്ല ഇത്ര കാലത്തിന് ശേഷം എന്നിട്ട് പേര് മാറ്റി
ആ പി സി ഓ ഡി മാറ്റി ഇങ്ങനെ ആക്കി
പി എം ഒ എസ് ആക്കി അതെന്താന്ന് വെച്ചാ പി സി ഓ ഡി തന്നെ അത് പല ടൈപ്പ് ആണ് ലൈക്ക് എന്താ വച്ചാല് ഡി എന്ന് പറയുമ്പോ ഡിസീസ് ആണല്ലോ എനിക്ക് എസ് ആയിരുന്നു ഒരു യന്ത്രം പോലെ ആയിരുന്നു ലൈക്ക് എപ്പോഴെങ്കിലും ഓക്കെ ഉണ്ട് എപ്പോഴെങ്കിലും ഒക്കെ ഇല്ല അങ്ങനെ
എന്നിട്ട് പീരിയഡ്സ് ആയോ
ആഹ് ലാസ്റ്റ് മന്ത്‌ കറക്റ്റ് ആയിട്ട് ഒരു വൺ വീക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓഹ് വിത്ത്ഔട്ട് ഒരു മെഡിസിനും ഇല്ല ഒരു വേദനയും ഇല്ല ലൈക്ക് സാധാരണ എനിക്ക് നോർമൽ എനിക്ക് നോർമൽ ആയിട്ട്
വേദന ഉണ്ടോ ഇച്ചിരിയെങ്കിലും
ആഹ് ആ പെയിനുണ്ട് പക്ഷേ നമ്മള് പറയില്ലേ ഭയങ്കരമായിട്ട് വേദന അങ്ങനത്തെ ഒന്നും ഇല്ലാരുന്നു ഹേപ്പിരുന്നു ഇത് സംഭവം എന്താന്ന് വെച്ചാലേ ഏഹ് എന്താ മെറ്റാബോളിക് ആക്ടിവിറ്റി അതായത് ഇപ്പൊ ചെയ്തൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ
ആഹ്
ഉമ് അത് ചെയ്യാതെ വരുന്നതും ഉമ് എന്താ അങ്ങനൊക്കെ വരുവല്ലോ
ഓ സ്പോർട്സിൽ ഇറങ്ങിയാ ഒക്കെയാവും
ഉമ് അങ്ങനെ ഇറങ്ങിയാ ഓക്കെ അല്ല അങ്ങനെയല്ല എന്തേലുമൊക്കെ ചെയ്തോണ്ടിരിക്കുമല്ലോ ആഹ് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരുന്നത് കണ്ടിന്യൂ ചെയ്ത് പോണം അത് പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാല് ബോഡി റിയാക് കിട്ടിയല്ലോ
കുറച്ചു ദിവസം വീട്ടിൽ കിടന്ന് ഒന്നും ചെയ്യാതെ ഭയങ്കര വണ്ണവും ച്ചാട്ന്നില്ലേ അതൊക്കെ ആയോ
അത് ഇപ്പൊ കൊറയുന്നുണ്ട് ഇപ്പൊ ഒന്ന് പനിച്ച് കിടന്നല്ലോ അപ്പൊ കൊറെ ങും കളഞ്ഞ് വല്യമനോട്ചോദി ഇതിപ്പ വെല്ലിമ്മ പറഞ്ഞ് മെലിഞ്ക്ക്ണ് ഉ ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ അപ്പൊ ഞാൻ പറഞ് ഇനി ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ചിലപ്പോ കെഴുകലൊ ഒന്നും ബാക്കി ഉണ്ടാകൂല്ല
പഴയ സൈസായോ കോളേജിൽ ഉണ്ടാ യി
ഉംഉം ആ സൈസ് റിക്കയില്ല
ഓക്കെ ഓക്കേ
ഉ എന്നാലും മറ്റേ ആദ്യത്തേല് വെച്ച് നോക്കുമ്പോ ഒരു ഹ് ഫിഫ്റ്റി ഗ്രാം കൊറഞ്ഞിട്ടില്ല അങ്ങനെ
ഓക്കെ ഓക്കെ ഇഞ്ഞ് വർക്കഔട്ടൊക്കെ ങ്ങ് ചെയ്ത് തൊടങ്ങിയാ തി.
ഇന്ന് തൊടങ്ങണം ഇഞ്ഞ്പ്പോ ജിമ്മില് പോണം വീട്ട്ല്ര്ന്ന്ട്ടൊന്നും നടക്ക്ന്നില്ല.
ജിമ്മി പോകുന്നുണ്ടോ?
പോകണം പോകണംന്ന് പ്ലാനെ യ്യ്ന്നുണ്ട് ആഹ് അത് പർഞ്ഞില്ലല്ലോ ഏഹ്. ഞാന് ഒരു രണ്ട് മാസം കൊണ്ട് ഇന്ന് പോണംന്ന് വെചേ ക്ക്ണെ. ഹേ അച്ഛനോടും അമ്മനോടും പർഞ്ഞ് ഓക്കെ ആക്കി പക്ഷെ എന്താന്ന് വെച്ചയ്ഞ്ഞാൽ ഹ് പോവാൻ നേര്ത്ത് അച്ഛന്റെ വ ട്ടിലെ ഹ് ഓർഡർ ആയിട്ട് പോക്മ്പോം ഒരാക്സിഡന്റ് ണ്ടായി.
ആഹ്
എവിടെയോ എവിടെയോ വെച്ച്ട്ട് ഒരു വളവ്ൽ വെച്ച്ട്ട് മഴയേര് ന്നോണം.
ആഹ് എന്തേലും പറ്റിയോ?
ആ വണ്ടിടെ കാര്യത്ത് തീര്മാനായി ലെക്ക് മ പി പി ഡബ്ല്യുഡേന്റെ പൈപ്പി ല്ലേ? വെള്ളത്തിന്റെ വല്യ പൈപ്പ് അത് അട്ടിക്കിട്ട് വെച്ചതയ്ര്ന്ന് വളവില് അതിനെ മോള്ല് ഒരു സൈഡിൽ ചെന്ന് ഇടിച്ച് ആഹ് വണ്ടി ബാക്ക് വന്ന് കറങ്ങി അപ്പൊർത്തെ സൈഡ് ഇട്ച്ച് ബാക്കിലും ഇട്ച്ചിട്ട് നിർത്തി.
അച്ഛന് ഓക്കെയല്ലേ?
ആഹ് അച്ഛന് വല്തായിട്ടൊന്ന് പ ഇല്ല അച്ഛന് എന്തോ ആഹ് സമയത്ത് ഹ് മ്മള് പറയല്ലോ ഹ് മ്മള് ഇൻവോളഡ്രിയിട്ട് ചെയ്തോവു ലോ അങ്ങനെ മു മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു പെട്ച്ച്ട്ട്ണ്ടാരുന്നു അപ്പൊ കൈക്കൊരു പെയിൻ ണ്ടായിരുന്നു ആഹ് സമയത്ത് അത് പിന്നെ മാറി.
വണ്ടീക്ക് ഇൻഷുറൻസ് ഒക്കെ ല്ലേ?
ആഹ് വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അതോണ്ട് കൊഴപ്പല്ല ഹ് പ്പോ വണ്ടി. യേഹോ എന്താ ഷോപ്പ്ൽ കേറ്റി നന്നാക്കി കൊണ്ടോന്നെ
അപ്പം നഷ്ടം ഇല്ലല്ലോ?
നഷ്ടമാണോ ചോയിച്ചാല് ഇൻഷുറൻസിന് ഇനി ഇപ്പ മ്മളെ കയ്യിന്നന്നെ പൈസ കൊടുക്കണം.
ഓക്കെ അത് കഴിഞ്ഞിട്ട് ബില്ല് കൊടുക്കുമ്പോഴാണോ അവര് തര്ന്നേ?
ആഹ് അപ്പഴാ കിട്ട അതും ഫിഫ്റ്റി പെർസന്റേജ് ആവും അങ്ങനെ എന്തോ ആണ് പറ
അങ്ങനെയാണോ?
ആഹ് ഫിഫ്റ്റി ഹ് സിക്സ്റ്റി അങ്ങനെ എന്തോ ഏയ്ന്ന് എത്രയോ ആണ് എത്ര ശതമാനെ തരുള്ളൂ. ബാക്കി മ്മള് കൈന്ന എർക്കണം. അപ്പൊ അങ്ങനെയാണ് ഹ് ന്ന്ട്ട് അഹ് കേട്ട് അത് കഴിഞ്ഞിട്ട് അത് ഓൾറെഡി പണിയാണല്ലോ അപ്പം മ ഓട്ടോ ണ്ടായിര്ന്നല്ലോ ഉം അഹ് കണ്ടോ ന്ന്ള്ള ഓർമ്മല്ല വേറെന്നും കൂടെ ണ്ടായിരുന്നു.
അത് ഇപ്പം ഓഹ് ജോലിക്കൊപ്പം പോവുന്നുണ്ടോ?
ആഹ് മറ്റേത് നന്നായിക്കൊണ്ടോന്ന് ഹ് ഉം പറയട്ടെ എന്താ ഹ് മ ഇത് എട്ത്ത്ട്ട് വേറെ ഓർഡർ പോയപ്പം പോകുന്ന വഴിക്ക് ഈ വണ്ടിന്റെ എഞ്ചിനോ എന്തോന്ന് പൊട്ടി താഴ്ത്ത് വീണം അതും അങ്ങനെ ഫ്ളോപ്പസ് ലൈക്ക് ആഹ് രണ്ട് ഉം ഫുള്ള് നെഗറ്റീവ് ആയിരുന്ന്. അതിൻ്റെടാലാണ് ഈ വയ്യായ്മകളൊക്കെ വരുന്നത് പ്പോ ഏറെ എന്തൊക്കെയായിട്ട് ഞാൻ നടക്ക്ന്ന്ണ്ടായിരുന്നു. അങ്ങനെ ഹ് മറ്റേത് നന്നാക്കി കിട്ടിയെങ്കിലും കംപ്ലീ റ്റ് നന്നായിട്ട് ഹ് എന്താ തെറ്റിയല്ലോ നമ്മളൊരു ഫ്ലോ തെറ്റിപ്പോയി. അങ്ങനെ ഒരു രണ്ട്, മൂന്ന് ആഴ്ച മാസം ഉം കഴിഞ്ഞ മാസം ങ്ങനാണ് റെഡി ആയത്.
ഓക്കേ ഓക്കേ
ഉം രണ്ട് മാസം വർക്ക് ഷോപ്പിലായിരുന്നു ഇപ്പ റെഡി ആയി ഓർഡർ പ്പൊ ന്താണ്. ഓക്കെ ആയി തൊടങ്ങി അപ്പ ഞങ്ങളും ഓക്കെ ആയി തൊടങ്ങി.
അമ്മ ജോലിക്ക് പോവാൻ നോക്കുന്നുണ്ടോ ഇനി
അത് പറഞ്ഞില്ലല്ലോ മനിഞ്ഞാന്ന് അമ്മ ആദ്യം പഠിപ്പിച്ച സ്കൂളിലെരുന്നോ
ആഹ
ആ അവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ന്യൂ അക്കാഡമിക്സ് പഠിപ്പിക്കാൻ ഉം പോവാൻ തോടങ്ങി ഇന്നലെ പോയി ഹെ എങ്ങനെയാ പണ്ട് മ എന്താ പറയാ ലൈക്ക് ആ സ്കൂളിനെ പറ്റിട്ട് പറയുമ്പോ എന്താ ആ ഞങ്ങൾ പഠിക്കു ന്ന സമയത്തൊക്ക അടിപൊളിയിരുന്നല്ലോ ഞാൻ പറഞ്ഞായിരുന്നു ടീച്ചേഴ്സ ഒക്കെ നൈസ ആ അവിടെ എന്തൊക്കെയോ ടീച്ചേഴ്സിന്റെ ഇടയില് പ്രശ്നയി കൊറേ ആൾക്കാരൊക്കെ പോയി എന്നിട്ട് സ്കൂളിന്റെ കാര്യത്തിൽ ഏകദേശംക്കെ തീരുമാനായി പിള്ളേരൊന്നും ഇല്ല ആ അങ്ങനെ ഒരു കണ്ടീഷനില യി പുതിയ അവിടെ ഇണ്ടായിരുന്ന ഭരിചോണ്ടിരുന്ന ടീച്ചേഴ്സിനെ കൊണ്ട് എന്നിട്ട് ഇപ്പോ ഹെ അവിടാതെ പരന്റ്സ് ഒക്കെ പറഞ്ഞ് അവരൊക്കെ പറഞ്ഞയപ്പിച്ചു മാനേജ്മെറ്റിൽ ഉം അങ്ങനെ പുതിയ മാനേജ്മെന്റ് വന്ന പുതിയ എച്ച് എം വന്നും അപ്പം ആൾക്കാരൊക്കെ അ ത്യാവശ്യം എസ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇണ്ടെങ്കിൽ നല്ല ആൾക്കാരുണ്ടെങ്കിൽ എടുക്കുന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു അമ്മ പണ്ടോവിടെ പഠി പ്പിച്ചാണല്ലോ ഉം എക്സ്പീരിയൻസ് ആണ് പിന്നെ അമ്മയ്ക്കും വീട്ടിലിരുന്ന് ബോർ അടിച്ചു തുറങ്ങി അപ്പൊ അമ്മ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് ച്ചാൽ
നിർത്തി വന്നതാണോ അതോ അവര് പിരിച്ചുവിട്ടതാണോ
അമ്മ നിർത്തി പോകന്താ അവിടെ ഹെ ടീച്ചേഴ്സിന്റെ ഇടയിൽതന്നെ എന്തൊക്കെ കൊറെ പ്രശ്നം ണ്ടായി അമ്മ പറഞ്ഞ ഓ മതി ഇനി പോണ്ടാന്ന് എന്നിട്ട് തിരിച്ചു പോന്നു ഇപ്പോ ഉം അവിടുന്ന് വിളിച്ചു ജോയിൻ ചെയ്യൻ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ക്കെ ആണ് പറഞ്ഞിട്ട് വിളിച്
ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ ഉണ്ടോ
അന്നേരോ
ആഹ
ആ ആ അമ്മേന്റെ കൂടെ പഠിപ്പിച്ച ഒരു ടീച്ചറിന്റെ അവിടെ ബാക്കി എല്ലാരും പോയി ലൈക് ഓൾറെഡി ഉം അതിന്റെയാകാത്ത്ന്ന് പിന്നെ മാനേജ്മെന്റ് പിരിച്ചവിടുത്തിട്ടും കുറച്ച് ആൾക്കാര് പോയി എന്നിട്ട് ഇപ്പോ ആ ഫ്രണ്ട ഉണ്ട് മമ്മിയുണ്ട് ആ ഫ്രണ്ട പറഞ്ഞത് ഇങ്ങനെ വന്നിക്കന്ന് അപ്ലൈ ചെയ്തിട്ടൊക്കി കിട്ടാണെങ്കിൽ കിട്ടട്ടെ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ അങ്ങനെ അപ്ലൈ ചെയ്ത് എന്താ ആ അവിടുന്ന് ച്ചാ ആ കിട്ടി കിട്ടല്ലോ അതെന്തെയാലും കിട്ടും എന്നിട്ട് സാലറീന്റെത് ഹെ എന്തോ പ്രശ്നക്കെ ആയിരുന്നു ആം ലൈക്ക് മ്മക്ക് ട്രാൻസ്പോർട്ടിനുള്ള ഫണ്ട് പോലും റെഡി ആകൂല എന്നൊക്കെ കേട്ടോ അമ്മ പോകു ന്നില്ലന്ന് പറന്നിനു പിന്നെ അവർ വന്ന് വിളിച്ചു വരണം ഹെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ പിള്ളേർ ഇല്ലാത്തത് കൊണ്ടാണ് ഫാണ്ടിന്റെറത് പ്രശ്നം ഹെ അടുത്തല്ലാവകുമ്പഴത്തേക്ക് റെഡി ആക്കണം ഉം ഇങ്ങനെ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓ ന്തി ഉം
അപ്പം പോയി വരണന്നെ പോലും തെകയത്തില്ല
പോയി വരുന്ന പറഞ്ഞാ ഇപ്പൊ എന്താന്ന് വെച്ചാല് പിള്ളേരില്ലല്ലോ അപ്പൊ ഒർക്ക് പിള്ളേര് പിടിക്കാനൊക്കെ പോണം അതിന് അതിനുള്ള ഫണ്ടും ഏഹ് പോയി വരുന്നതും വർക്കും ഒക്കകൂടെ അതിനൊന്നും കൂടെ തെകിയത്തില്ല അമ്മപറഞ്ഞ സാലറി വേണ്ടത്ര ഇല്ല കാര്യം ഇതാണ് സംഭവം പിള്ളരില്ല ഉം എന്നും വെച്ചിട്ട് പോവും വേണല്ലോ പിള്ളേരെ പിടിക്കാൻ അപ്പൊ എല്ലാത്തിനും കൂടെ ഒന്നും എവിടെ എത്തത്തില്ല എന്ന് ഉം അങ്ങനെ എന്നിട്ട് എന്താ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ തൽക്കാലം ഇതെച്ചിട്ട് പോവാ പ യില്ലാതെ വീട്ടിലിരിക്കല്ലേ അയില് നല്ലതാണല്ലൊ എന്തേലൊക്കെ പൂവാലോ എന്നോച്ചിട്ട് പോവുന്നൊണ്ടാള്.
രാവിലെ എത്ര മണി മുതൽ എത്ര മണിവരെ.
ഒമ്പത് മുതൽ നാല് വരെയാണ് പിന്നെ എന്തോ ഈ പിള്ളേരെ പിടിച്ച് നടക്കണല്ലോ. ആഹം അത് അല്ലാതെണ്ടാക്കും ശനിയാ ആയി അന്ന് നമ്മൾ ഏത് വഴിയാരുന്നു പോയത് എനിക്ക് ഓർമ്മല്ല. ഇവിട്ന്ന് ഈ റോഡ്. ഉം എന്താ ഉസ്കൂളിലേക്ക് പോവുന്ന റോഡില്ലെ അഹ് ആ റോഡിന് നേരെ നേരെക വളവ് വളയണ്ട. ഇവിട്ന്ന് എറങ്ങീട്ട് നേരെ പോയാമതി ഈ റോഡിന് നേരെ പോയമതി.
നടന്ന് പോയാമതിയൊ അപ്പം.
ഏഹ് നൊ നോ നൊ നടക്കാനല്ല ഒരു വണ്ടിയിലാണെങ്കി അഞ്ച്മിനിറ്റ്. നടന്നിട്ടാണെങ്കില് ഒരു അരമണിക്കൂറിന്റെ അടുത്തുണ്ടാവും അരമണിക്കൂറല്ല അയ്ലും കൂടും. ഇല്ല അമ്മ പോകും വണ്ടി ആവശ്യം വരൂല്ലോ പോവുന്നന് കൊണ്ടേ.
അമ്മ സ്കൂട്ടി എടുത്തിട്ട് പോവോ അമ്മ സ്കൂട്ടി ഓടിക്കും. അയ്ഞാൻ കണ്ടില്ലാ.
കണ്ടില്ല എഹ് അന്ന നമ്മള് പോയത് എങ്ങനേനു അമ്മ അനിയൻ നി ഞാനല്ലേനു.
അല്ല
ഏഹ് അന്ന്മ്മള് അനിയ്യ ന്നാരുനു ഓടിച്ചെ
ആഹ് അനിയൻ ഓടിച്ച് അമ്മ ബാക്കിലിരുന്നു.
ഉം അ അനിയനു ഓടിക്കാൻ കൊടുക്കും എന്റെ ബാഗിലി രിക്കാൻ അമ്മക്ക്പേടി ഞാനോടിക്കുമ്പൊ അമ്മയോടിക്കൂള്ളു അനിയാണെങ്കി ഓന് കൊടുക്കു. അങ്ങനെയാ ഞാൻ ഭയങ്കര ഡെയറിങ അയ്നോണ്ട് എനിക്ക് തരൂലാന പറ
അഹ് ഹ്ഹ്ഹ്
എന്നാ ശരിയെടാ ഞാൻ പിന്നെ വിളിക്കാം.
ആക്കെ ഓക്കെ